ഹലോ ആ കേക്കുന്നില്ലേ
ഇപ്പൊ കേക്കാ ഇവിടെ ഒരു റേഞ്ചിന്റെ പ്രശ്നമുണ്ട്
അതെയൊ
ഉം
പിന്നെ കുട്ടി എഴുന്നേറ്റൊ
പോയില്ല എഴുന്നേട്ടില്ല ഞാൻ കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു ഉം കഴിച്ചു പിന്നെ
എപ്പഴും ഈ സമയത്താണോ കഴിക്ക്ണെ
പേരെന്താ
ഈ സമയത്താണോ ഫുഡ് കഴിക്കണ എപ്പഴും
ഒന്നുല്ല കുഞ്ഞ് ചെലപ്പം ഇന്ന് കുഞ്ഞ് കഴിച്ചിട്ട കെടന്നേ ചെലപ്പോ കുഞ് ഇച്ചിരി നേരത്തെ ഒറ- ആള് രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കാകുമ്പത്തേക്ക് ഒറങ്ങിട്ട് ഒരു മണി ആകുമ്പഴേക്ക് എഴുന്നേൽക്കും ഞാനും കഴിക്കാ മടിച്ചെ അതായി ഇച്ചിരി താമസച്ചെ ഇന്ന് ആ
ഞാനരു കൃത്യ സമയമൊക്കൊണ്ട് ചിലർക്കങ്ങനെ ഉണ്ട് രാവിലെ ഒൻപത് മണി ഉച്ചക്ക് ഒരു മണി അങ്ങനെ കഴിക്കണ സമയണ്ടല്ലോ
ല്ല കുത്തിന്റെ ഒരു ടൈമനുസരിച്ച കഴിക്ക അവന്റെയോട് ഇരുന്ന് കഴിക്കാങ്കി അവനും കഴിച്ചോളൂ അവനും കൊറച്ച് പാത്രത്തി ചോറെടുത്ത് കൊടുക്കാങ്കിലേ ആളവിടിരുന്നു കഴിക്കും അപ്പൊ ഞാൻ കഴിക്കുന്ന കൂട്ടത്തില് കുഞ്ഞ് കഴിക്കുമ്പോ ഒത്തിരിയൊന്നും അങ്ങനെ കഴിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ കൂട്ടത്തി വാരികൊ
ആ
അപ്പ അവന്റ കൂടെ ഇരുന്ന് കഴിക്കുവാണെങ്കി ആള് തന്നതാനെ കഴിക്കും എന്തെങ്കിലുക്കെന്ന് കഴിക്കും അയ്ന് വേണ്ടി അവന്റൂടെ കഴിക്കുള്ളൂ ഇപ്പൊ ആള് ഇന്ന് നേരത്തെ താമസിച്ചാണ് കെടന്നൊറങ്ങിയത് അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പന്ന്- അ താമസ പിന്നെ പിള്ളാര് കഴിച്ചോ കുഞ്ഞു കഴിച്ചോ ആഹാരം
അവൻ സ്കൂളിൽ പോയേക്കുവ നാലാം ക്ലാസ്സിലാ പടിക്കണെ
ആ അല്ല ആ ആ ശരി ശരി ആ
അവള് കോളേജ് തുടങ്ങുന്നല്ലയുള്ളൂ ക്ലാസ്
അ അ
ക്ലാസ് തൊടങ്ങുന്നേള്ള് അപ്പം കോളേജിലേക്കല്ലേ
ആ പിന്നെ
അപ്പൊ അലക്കൂ കുളി അലക്കും കുളിയൊക്ക രാവിലെ കഴിയോ അതോ ഏ ജോലിയൊന്നുല്ല അലക്കും കുളിയൊക്കെ രാവിലെ കഴിഞ്ഞോ
കുളിച്ചില്ല ഇനി കുളിക്കണം കുളി വൈകുന്നേരെ ഉള്ളു കൊറച്ച് പരിപാടിയൊക്കെ ഒണ്ട് അതുടെക്കെ കഴിഞ്ഞിട്ടേ കുളിക്കുള്ളൂ ഉം
ഞങ്ങള്ങ്ങനെയ രാത്രി പിള്ളേര് സ്കൂള് വിട്ട് വന്നിട്ടേ കുളിക്കൂള്ളൂ അപ്പം ആ യൂണിഫോം ഒന്ന് ക കയ്യോടെ കഴുകിടാം
ആ അതാണ് അങ്ങനെ പിന്നെ അത് തന്നെ അതാണ് എനിക്കും പ്രശ്നം ഇങ്ങനെ കൊറേശ കൊറെശ ആയിട്ടേ പണി തീരുള്ളൂ. ആ കുഞ്ഞിന്റെ ഇടയ്ക്ക് അവൻ ന്റെ കാര്യം നോക്കുന്നുപ്പയടക്ക അങ്ങനെങ്ങനെ വരുമ്പ കുറച്ചു തായിട്ട് ത് അപ്പ വൈന്നേരം ആവുമ്പോഴേ കുളിക്കത്തുള്ളൂ ദിവസങ്ങളിലൊക്കെ രാവിലെ കുളിക്കും രാവിലെ ചേട്ടൻ ചിലപ്പോ ചിലസോം താമസാ കൊറേ എന്നെ ഇടെ നേരത്തെ എഴുനേച്ചു പണിയൊക്കെ ഒരുപാട് നേരെത്തെ കഴിയവാണെന്നുണ്ടെിൽകുളിക്കും അല്ലെങ്കിൽ പിന്നേം പിന്നേം പണിയാ പണിത് വീണ്ടും വീണ്ടും അഴുക്കാവും അപ്പൊ അത് ഓർത്ത് പിന്നെ മടിയ വൈകിട്ട് വൈകുന്നേരേ കുളിക്കുള്ളൂ
ഇവിടെ അങ്ങനെയൊക്കെ തന്നെ എന്നാന്ന് വെച്ചാഇ കുളിച്ച്കഴിഞ്ഞപിന്നെ വേറോരു ജോലിക്കൊന്നും പോകാൻ പറ്റൂല ഇഷ്ടല്ല തീർച്ചയെടുക്കുന്ന പോലയ മറ്റേന്ന് പറഞ്ഞാൽ നമ്മക്ക് കുളിക്കാ അ കുളിച്ചയിഞ്ഞ പിന്ന അങ്ങന്നെ ഇരിക്കും കുളിച്ചയ്യ്ഞ്ഞാ.
ഇവിടെ സത്യം പറഞ്ഞാൽ മെയിനായിയിട്ട് എന്താന്നറിയോ ഇവിടെ വൈന്നേരം ആവുമ്പോഴത്തേന് ഈ മീൻ മേടിച്ചോണ്ട് വരുന്നേ എ രാവിലെയുള്ള ഇതില അപ്പ വൈകുന്നേം ആവുമ്പോ മീൻ മടിച്ചൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മ ആ മീനൂടെ വെട്ടിട്ട് ഇതായിട്ട് കുളിച്ചിട്ട് അങ്ങെ ഇരിക്കും പിന്നെ കുഴപ്പല്ല ആ അന്ന് വൈട്ട് കറി വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഉപയോഗിക്കും അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്നെ അപ്പൊ പിന്നെ ഏഹ് കുളിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞി ഇുണ്ടെങ്കിൽ മീൻ കൊണ്ട് പോരുമ്പോ പിന്നെ നമ്മള എന്തായാലും കുളിക്കേണ്ടി വരും
ഇങ്ങെ രാവിലെ മേടിക്ക് എന്തായാലും അല്ലെങ്കിൽ മിക്കപ്പോഴും തന്നെ വൈകുന്നേരം കൊണ്ടരുന്നെ പിന്നെ പ്രസ് ഒക്കെ ചെയ്തുകണ്ട വരുന്നത് നമുക്ക്. പണി ഒത്തിരി ഇല്ല എന്നാലും ഒണ്ട് തന്നെ അകൊക്കെ വൃത്തിയാക്യടുക്കാ നല്ല പാടാ
പാട ആ അതെ പിള്ളേരു ഉണ്ടെങ്കി നമുക്ക് ഭയങ്കര പാട പിള്ളേർ അതും ഇതൊക്കെ വീട്ടി വലച്ചു വാരി അത്. ന്നെ ഇവിടെ ഒരാളൊരു കുറെ പാടുകളായിരിക്കുന്ന പാത്രം മുഴുവരും ഉണ്ടത്തി തിണ്ണേലും റീലും എല്ലാം പാത്രം എല്ലാം ഓരോന്നുംണ്ട് സ്പൂണ് അങ്ങനെയുള്ള എല്ലാം വെച്ചാ കളിക്കുന്നെ എല്ലാം കൊണ്ട് നേരത്തി വെക്കും പിന്നെ കുറെ കളി പിന്നെ കുറച്ച കഴുമ്പോൾ തൂത്തുവരുമ്പോ മാറ്റും വീണ്ടും ആളു കൊണ്ട ഇടും ഇത് പെറക്കിയെടുക്കാനേ സമയമള്ളൂ ഇപ്പൊ.
ഇബടെ ഞങ്ങള്ക്ക് കസിന്റ ഒരു കുട്ടിയുണ്ട് ആ അവള് വരുമ്പം ഇതുപോല നെരത്തി വായിടും തൂക്കുമ്പം എല്ലാ സ്ഥലത്തും കളിപ്പാട്ടം പറക്കാനേ സമയ ഉള്ളു
ഉള്ളൂ അതാ, അത് കഴിഞ്ഞ പിന്നെ ഒരു ഫുഡ് കഴിക്കുമ്പഴത്തേക്കും അങ്ങനെയല്ല ഇവര് അവിടെ എല്ലാം ആക്കിയിട്ടല്ലേ കഴിക്കുന്നത് എല്ലാ വാരി അങ്ങനല്ലേ അപ്പൊ അത് വരുവാരിക്കും അപ്പൊ അത് തന്നെ നമ്മ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നെ കൊറെേ സമയം എടുക്കും. ആൾടെ പുറകെ തന്നെ നടക്കണം.
ആ അവടെത കൊറ അ അടുത്ത ത പ്പ ഇടയ്ക്ക് തന്നെ എപ്പഴും തന്നെ വരും വരുമ്പോ ഇവിടെ കൂടുതലും അപ്പൊ ഇതുപോല നെരന്ന് കാര്യ ഞാൻ തൂക്ക ഇറങ്ങുമ്പോഴൊക്കെ എല്ലാർത്തു ടെയും കളിപ്പാട്ടയിരിക്കും ഞാൻ വഴക്കും പറയും രണ്ട് ഹ് ഹ് കളിച്ചെ ടുത്ത് വെക്കാൻ പോട്ടേ ചോദിച്ചോണ്ട് മൂന്ന് മൂന്ന് വയസ്സായതേ ഉള്ളു
മൂന്ന് വയസ്സായതാ
മം ഇവിടെ പോയാൽ നമ്മുടെ കൂടെത്തന്നെ വരു ഒക്കെ ചെയ്യും ങ്ങളെ കൂടെ എരഞ്ഞെടുക്കാനെ ഇപ്പൊ എന്ത് ഇവിടെ വന്നിട്ടുണ്ട് ഉക്കുമ്പോളും കണ്ടടിക്കുവാ എന്നിട്ട് എന്നാ കല്ലൂവിനെ പോലെ ആക്കിയത് അവളേന്ന് അവളേനെ ഹ് ഹ് മുടിയൊക്കെ വെട്ടിത്താന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി കഴിഞ്ഞവസം മുടിയൊക്കെ വെട്ടി അല്ലു എ എന്നിട്ട് ഇന്നലെ എന്താ അല്ല സർ കോളേജിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു അപ്പം. എന്നാ മുടി അ അവര് ചോദിച്ചു ന്താ എന്ന ഓചു കുട്ടിടെ പേരെനാന്ന് ചോതിച്ചപ്പേ കല്ലൂന്ന് മ് മം ഹ് അങ്ങനേം പറഞ് ങ്ങനെ അവള് ഹ്‌ ഹ് നടക്ന്ന അ ആ.. ഇപ്പഴും കണ്ടാലും മതി ീ വക് വക്കുമ്പോ അത് അത് മാത്ര വേറെൊന്നും സമൈക്കില്ല അമ് അങ്കമാണി വിട് ഞാൻ പറഞ്ഞ പോച്ച കൂ കഞ്ഞി വിട്ടാ അ ഇപ്പോഴെ വിടണ്ടാന്നറഞ്ഞു
ആഹ...
പോവാൻ തോടങ്ങ്യ പിണങ്ങന പിന്നെ ജീവിതം മൊത്തം കോളേജും സ്കൂളൊക്കെ ആയിട്ടല്ലേ അപ്പൊ മ്മ വീടെണ്ടായി കൊറത്തന്ന കഴിയട്ടെ ഹ്, അല്ല സ്കൂളിലേക്ക് കൊണ്ട് പോകാൻ തുടങ്ങിയാൽ പിന്നെ പിള്ളേരുടെ ജീവിതം മൊത്തം പഠിത്തം ആഹ ഈ പഠിത്തും തന്നെ പഠിത്തം ഉം നമ്മുടെയൊക്കെ പ്രായത്തില് ആറ അഞ്ചു വയസ ആകുമ്പോഴാ സ്കൂള് വിടുന്നത് നേരത്തെ ഇരുത്തും പക്ഷേ എന്നാലും ആ കൂടുതലും ആ ഒന്നാം എൽ. കെ. ജി, യു. കെ. ജി. ഒന്നുലില്ലലോ ഇപ്പല്ലേ നഴ്സറി, എൽ. കെ. ജി, യു. കെ. ജി
ആഹ അങ്ങനെയത് ശരിയാ നമ്മള് നേരത്തെ
ഒന്നിലേക്കായിുന്ന ആഹ ഇപ്പ പറഞ്ഞഈ പിള്ളേര് മൂന്ന് വയസ്സ് പോലെ അങ്ങോട്ട് പഠിക്കാൻ കടയിലേക്ക് കൊടുത്താ പിന്നെ പഠത്ത പോവും നമ്മ ചുമ്മാ ഇരിക്കിയ പഠാൻ മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മളും വണ്ടി ഈ പിള്ളേരെ ഠഠ വഴക്കും പോലെ പഠിപ്പിക്കും അവൾ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു വിരണ്ടാ മ്‌ഹ് താമസ്ച്ട്ട എന്റെ എൽ. കെ. ജി. യു. കെ. ജി യു. കെ, എൽ. കെ. ജി. വിട്ടില്ല നേഴ്സറിം വിട്ടില്ല എൽ. കെ. ജി. യും വിട്ടില്ല പിന്നെ അന്ന് കൊറോണ സമയയിരുന്നു കേട്ടോ അവനെ ചോർക്കുന്ന സമയത്ത് കെറോണ ആയിരുന്നു അപ്പം എല്ലാം തന്നെ അവധിയായിരുന്നല്ലോ എല്ലാരും ഓൺലൈൻ പടുത്തായിരുന്നാലോ അവള് ഞാൻ വിട്ടീല്ലേ എൽ. കെ. ജി വിടാതെ യു. കെ. ജി കൊണ്ട് വിട്ടു ീച്ചറെ എടുക്കാൻ ഠീിച്ചമാർക്ക് മടിയായിര്ന്ന് ആ ന്നിട്ട് -പിനല്ല പിന്നെ ഞാന ഓൺ പഠിക്കൂില്ല, പാടാരിക്കുംനോക്കെ ഓർ ത്തു ഒരു കൊഴപ്പവും ഇല്ലായിരുന്നു അവൻ ആ -ൽ നല്ല മാർക്ക് ഓടി ഇപ്പം പാടിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാറ്റിനെപ്ലസക്കെഒണ്ട് -അപ് അപ്പപിന്ന നമക്ക് ഞാപ് എൽ. കെ. ജി വിടാത്തിന്ന് അയിന്റെ കൊറ കൊറവെരോന്നു
ആമ് ആ അത് കുഴപുല പിന്നെ ഇരുന്ന് പഠിപ്പിച്ചാമതി വീട്ട
ഞാൻ പഠപ്പിക്കന്നുല്ലായിരുന്നു ചുമ്മാ ഇരിക്കി ഇരിക്കുവലായിരന്നു പിന്നെഅ അവനക്കഅതൊരു ഭയമായി ഒരു ടി ടീച്ചർമാര അല്ല പഠിച്ചില്ലെങ്കി വഴക്ക് പേടിണ്ടാർന്നു ടീച്ചർമാരെ, അങ്ങനെയാണെങ്ക അന്നന്നുള്ള കാര്യങ്ങള് അന്നന്ന് തന്നെ പഠിചോര് വരുവായിരുന്നു
ആഹ് ആ
ആ ഇപ്പോ അവൻ വന്നിട്ട് അവനെ പഠിച്ചു കൈനിട്ടേ ഉള്ളൂ അവന് വേറെ പണിക്ക് പോകുള്ളൂ അവന്റെ പഠിച്ചെല്ലാം പടുത്ത് അടുക്കി പൊറുക്കി വെച്ചേക്കും.
ആഹ ആഹ ആ ചെറുപ്പത്തിലെ അതൊരു ശീല ആയപ്പോ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ശീലത്തിൽ വളർത്തി മ്പഴേ പിന്നെ അവരവരുടേത് ആയ ഇത് ചിട്ടയിലങ്ങായിക്കോളും നമ്മള് ഒന്ന് ശീലിപ്പിച്ച് വിട്ടാൽ മതി
ആന്ന് ഒര് നാലാംക്ലാസരെ അന്ന എന്നന്ന് ഞാ നോക്വർന്ന് പിന്നെ അവിടെന്ന് നോക്കല് കുറഞ്ഞപ്പം അവള് പയ്യ പയ്യ ഒഴപ്പാൻ തുടങ്ങി
ഉ
അപ്പ ആഹ അ പത്ത് ലന് മാർക്കൊറവുണ്ട് അടു അടുത്ത മർക്കന്ന പത്തിലായിനരുന്നപ്പഴേ ഉം ചെറുപ്പം നമുക്ക് നോക്കാൻ പറ്റൂ വലുതാമ്പോഴും നോക്കാൻ പറ്റുവോ നമ്മള് പഠിക്ക തന്നെ പഠിച്ചോന്ന് പിന്നെ ചെറുതും പിന്നെ പഠിക്കാൻ തുടങ്ങി ആ ചിലതിനെ പിന്നെ പഠിപ്പിക്കാനുള്ള സമയ ആയപ്പോ പിന്നെ ഒട്ടും നോക്കാതായി അപ്പോ പത്തില് അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പൊ അതനുസരിച്ച് മാർക്ക് കുറഞ്ഞ അവൾക് മനസ്സിലായില്ല
വേറെ എന്തൊക്കെയാണ് ജോലികൾ ഏ ഈ പിന്നെ മറ്റെന്തോലും ജോലി ചെയ്യുന്നുണ്ടോ
വിടൂല വേറെ ജോലിക്കൊന്നും പുറത്തോട്ടൊന്നും വിടൂല ത ഒരു തയ്യല്‌ പഠിച്ചോട്ടെ തയ്യയില് വേണ്ടി തയ്ക്കാന് മെഷീൻ മേടിച്ചരാവോ ന്ന് ചോദിച്ചിട്ട് സമ്മയ്ക്കു ല വേണ്ടന്ന്
അറിയാമൊ തയ്യല് തൈക്കാനറി
വീട്ടിൽ വെച്ചി വീട്ടിൽ വെച്ച്ഈ തയ്യൽ താഴത്തോട്ട് അടുത്ത വീട്ടില് വെട്ടാൻ പഠിക്കാൻ പോയിട്ടുണ്ട് ഒരു മൂന്നാല് തഅല്ലാതെ മൊത്തം ന്നു പഠിച്ചില്ല ഒരു കുറച്ച് എന്നാലും വീട്ടില് ആ വീട് വീട്ടില് മിഷീൻ ഉണ്ടായത് എന്റെ വീട്ടിലേ
ആഹ ആഹ
തയ്ക്കാൻ അങ്ങനെ നമ്മള് കണ്ട അതുപോലെ തന്നെ വെട്ടി തയ്ക്കാം അല്ലാതെ നമുക്കളന്ന്‌ വക്കാ എനിക്കറിയാൻ പാടില്ല വീട്ടില് മെഷീൻ ഉള്ളത് കൊണ്ട് ചേട്ടൻ എന്റെ ചേട്ടത്തി തയ്ക്കാൻ തൈ പടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു
ആഹ് ഹഹ ഹഹ
ആ കേട്ട്ണ് കെടതി പഠിച്ചേതിനും പിന്നെ ഉപയോഗിക്ക അങ്ങനെ തൈചൊന്നും കൊടുക്കൂല്ലായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഞാന് എനിക്ക് പെറ്റിക്കോട്ട് ടീച്ചറാവാന്ന് ചോയ്ച്ച് അപ്പൊ തയ്ച്ച തന്നില്ല അതിന് വേണ്ടി ഞാൻ വാ ഉച്ചയ്ക്ക് മിഷീന കയറിയിരുന്ന് അഎൻ തന്നെ പെറ്റിക്കോട്ട്തയ്ച്ചിട്ടു അന്ന് ചെറു ചെറു പ്രായത്തില് അങ്ങനെ അങ്ങനെ തയ്യില് തയ്ക്കാൻ പഠിച്ചതാ ആ അ ചവിട്ടണ്ടാവച്ചല്ലോ മെഷീനല്ലേ അപ്പി ടി
ആഹ
അപ്പൊ മേടിച്ചത് മേടിച്ചരൂല അതാ എന്ത ശീതയക്കെ പിള്ളേർക്ക് അതിന് ചുമ്മാ തയ്ച്ചു കൊടുക്കാന്നോർത്തിട്ട് ഇപ്പം ഈ യൂട്യൂബിൽ കേയറി എന്തോരം പഠിക്കാലോമ്മക്ക്
അതെ അതെ യട്യൂബിലൊക്കെ ഞാൻ യൂടൂബ് നോക്കീട്ട് ഞാനൊരു ടോപ്പ് തയിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നോക്കിയ നമുക്ക് അത്യാവശ്യം നല്ല മനസിലാവ ഞാൻ തയ്യല് പഠിക്കുന്നുണ്ട് ആ
ഞാൻ കണ്ടാലത്എനിക്ക്ആ മോഡല്ത്തന്നെ ഒരു ഒരു മോഡണ്ടെങ്കി അതുപോലെന്നെ വെട്ടിതൈക്കും തയ്ക്കാനൊക്കെ അറിയാം പക്ഷെ തയ്ക്കാൻ മിഷീൻ മേടിച്ച നല്ല നമുക്ക് തയ്ക്കാൻ കഴിയു പഴയ മെഷീൻ ഇവിടെ വന്നപ്പ ഞാ വന്നപ്പോ ഉണ്ടായിരുന്നു
ഉം ഇപ്പൊ പിള്ളോരൊക്കെ വലുതായല്ലേ ഇനി അങ്ങനെ നോക്ക് തയ് തൈക്കാനൊക്കെ പറ്റുവോന്ന് നോക്ക്
ഈ കഴിഞ്ഞ ദിവസം കൂടെ മേഡിച്ചുവന്ന് ചോദിച്ചു ഞാന് മേഡിച്ചരൂല്ലന്ന് പറഞ്ഞു പിന്നാ ഞാനെന്നാ ചെയ്യും നീ പിള്ളേരെ നോക്ക്യാ മതീന്ന് പിള്ളേർക്ക് പറയണ പിള്ളേർക്ക് പറ പറയണ ഫുഡ് ല്
നമുക്ക് പുറത്തും കൊടുക്കാതെ തൈപിക്ക
പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്താ മതിന്നാ പറയണ ഇനി അത് മാത്രം ചെയ്താ വേറെ ഒന്നും ചെയ്യണ്ടാന്ന്. ഉണ്ടായി കൊടുക്കും നമ്മള് ഒണ്ടായി കൊടുക്കാത ഇക്കൂല എല്ലാം തന്നെ അപ്പ തന്നെ പറയണ ഉണ്ടായി കൊടുക്കാനുണ്ട് ഉം മിന്ഞാന്ന് രാത്രി കളികാണാൻ വേണ്ടി ഫുട്ബോൾ കാണാൻ വേണ്ടി വന്നിരുന്നപ്പം അച്ചെ വിളിച്ച് മക്കള് പറഞ്ഞ് ഏത ലെയ്സ് ത്തരാവോന്ന് അന്നിട്ട് എന്താ അച്ചി വന്നപ്പം കാടമൊട്ടേം ലേസും കൊണ്ടുവന്ന് അപ്പൊ രാത്രി ത്രി പത്ത് മണിയായപ്പം അത് പുയുങ്ങികൊടുക്കാനെന്നോട് പുയ് കൊടുത്തിട്ടൊന്നും ഞാൻ പുഴുങ്ങി കൊടുത്തിട്ടു വന്ന് കെടന്നു. അങ്ങനെയ അപ്പ തന്നെ സായിച്ചു കൊടുക്കുവ എല്ല. നമ്മള് പറയുമ്പോ ഇതമ്മത്തൊള്ളൂ